ആഹ് ഹലോ ആ ആ കേക്കുന്നുണ്ടടാ എന്ത്യോയ്യാ
ഞാൻ ഹൗസ് വൈഫാ
ഇപ്പ ഇപ്പ എന്തേയ്‌തോണ്ടിരിക്കെടാ
ഇപ്പ ഞാൻ ചുമ്മ ഇരിക്കുന്നു
ചുമ്മാരിക്കാണല്ലേ ഓക്കെ ഓക്കേ ഇവിടൊക്കെ നല്ല മഴയാട്ടോ കാരണം കറണ്ട് പോവേ വരൊക്കെ ചെയ്യോ ഇവിടെ വന്നിട്ട് കാരണം ഞാനിപ്പ സ്കൂളിൽ വന്നതേ ഉള്ളു ഭയങ്കര മഴ ഇവിടെ ഇപ്പൊ കൊറച്ച് കൊറവുണ്ട് കറണ്ട് പോക്കും കാര്യങ്ങളൊക്കെ ആയോണ്ടേ കുഞ്ഞുങ്ങളൾക്കെള്ളതോണ്ട് നല്ല ബുദ്ധിമുട്ടാടാ
ആഹ് ഇവിടെയും നല്ല മഴ
ആണോ കറണ്ട് പോക്കൊക്കെണ്ടോ അവിടെ എങ്ങനെയാ കറണ്ട് പോവേംപിടിക്കൊക്കെചെ
ഇവിടെ കറണ്ട് പോകും ഇൻവേട്ടർ ഉള്ളത് കൊണ്ട് അത
പ്രശ്നമൊന്നുമില്ലല്ലേ അതെ അതെ സത്യം പർഞ്ഞാ ഇൻവേർട്ടർ ഉള്ളത് കൊണ്ടരു നല്ല കാര്യം ര്യആണ്
ആഹ് കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് അത് ഏ എടുത്തതാ
പ്രശ്നമൊന്നുമില്ല അതെ അത് നല്ലൊരു കാര്യാടാ കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്കെ എപ്പ മഴ പെയ്യും എപ്പൊ വെയിലാവുന്നൊ ഒന്നും പറയാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് മഴയും കൂടെ ആയതുകൊണ്ട് എപ്പഴും കറണ്ട് പോക്കാ പിന്നെ ബാക്കിയുള്ള സമയങ്ങളിൽ കഴിക്കാം രാത്രിയൊന്നും തീരെ പറ്റുന്നില്ല ഇവിടെ കൊതുകിന്റെ ശല്ല്യം കാര്യങ്ങളൊക്കെ ഉണ്ട് പൊ റത്തൊക്കെയ് അപ്പം ഈ ആ കൊതിന്റെയും ശല്യംഒക്കെ ഉള്ളത് കൊണ്ട് ആഹ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കറണ്ട് പോകുന്നതേ അപ്പൊ മഴ വരുന്ന ഇഷ്ടൊക്കെന്നെ പക്ഷേ എന്നാലും നല്ല ബുദ്ധിമുട്ടാ എനിക്കൊരു കുഞ്ഞു നല്ലോടാ ഭയങ്കര കുരുത്തക്കേടാ ഭയങ്കര ഇതാണ് വൃകൃതിയാ പുറത്തോട്ടന്നും ഇറങ്ങാൻ പറ്റില്ല കാരണം എന്ത വെച്ചാ ഇവിടെ മഴയക്കെ പെയ്യുമ്പഴേ ഞങ്ങടെ ഇവിടെ ഞങ്ങള ഇവട് ത്തെ ഭാഗം എന്ന് പറയ്മ്പഴ് ത്തേക്കും ഗേറ്റിന്റെ താഴായിട്ട് ഫുള്ള് ഇങ്ങനെ ചെളിവെള്ളം കെട്ടികെടക്കും ചെളിവെള്ളം ആഹ് അപ്പൊ ഇവ ഇവളെന്ന് പറയുമ്പോൾ ചെളിവെള്ളം കണ്ട് കഴിഞ്ഞാ അതില് കേറിയങ്ങ് കുളിക്കും അങ്ങനത്തെ ഒരു ടൈപ്പാ മനസ്സിലായോ കാരണം വെള്ളം ഭയങ്കര കാര്യവാ അതുകൊണ്ട് നമ്മക്ക് ഭയങ്കര പേടി ഇങ്ങനെ മുന്നിലോട്ടൊക്കെ ഒന്ന് എറക്ക ക്കാനൊക്കെ മൂന്നേല് വയസ്സ ആയതേ ഉള്ളൂ പക്ഷേ ഭയര ബുദ്ധിമുട്ടാ ഇറക്കുമ്പോഴൊക്കെ ആഹ് മഴയൊക്കെ കണ്ട് ആണോ ആഹ് ആഹ് ആഹ് കാരണം അവിടെ എങ്ങനെയാ മര മരങ്ങളും കാര്യങ്ങളൊക്കെ ക്കെ ഉണ്ടോടോ മര മരങ്ങള് എങ്ങനെയാണവിടത്തെ
ആഹ് ഇവിടെ ഫ്രണ്ട്ല് റബർത്തോട്ടാ ഞങ്ങടെ ഫ്രണ്ടില് റബർത്തോട്ടുവാണ് അപ്പൊ അതുകൊണ്ട് ഭയങ്കര ഏഹ് ഞങ്ങൾക്കും കൊതുക് ശല്യവാ
ആണോ ബുദ്ധിമുട്ടായിരിക്കുല്ലേ
ആഹ് നല്ല ബുദ്ധിമട്ട അപ്പം അഞ്ച് മണി ആകുന്നതിന് മുന്നേ ഡോറെ ല്ലാം ക്ലോസ്സെയ്യും
അടയ്ക്കും അല്ലേ അപ്പൊ അത് നല്ല കാര്യ കാരണം സന്ധ്യ യാകുമ്പോഴല്ലേ ഞങ്ങടെ ഇവിടെന്ന് പറയുമ്പോ പൊകയ്ക്കും കാരണം ഞങ്ങളിപ്പം രാത്രി സന്ധ്യ പ്രാർത്ഥനൊക്കെ പഠിക്കുന്നേ അപ്പം ആഹ് ഞങ്ങള് ഈ മറ്റേ ഈ ഇതുണ്ടല്ലോ എന്താണ് ചന്ദനതിരി പോൽത്തെ ഒരു സാധനംന്താ പൊ ക്കുന്ന ചാമ്പ്രാണിന്ന് പറയും ആ സാധനം വന്നിട്ട് പുകയ്ക്കും പുറത്തും അകത്തായിട്ടൊക്കെ നല്ല രീതിയില് പുകച്ച് ഇതാക്കുമ്പോഴത്തേക്കും കൊതുകിന് ചെറിയൊരു ശമനണ്ടാവും പക്ഷേ എന്നാലും ബുദ്ധിമുട്ടാണ് കൊതുകിന്റെ കാര്യത്തിൽ സത്യം നല്ല കൊതുക കാരണം ഇവിടെന്ന് പറയുമ്പോ ഫുള്ളും കാട് പോലെ ആടാ എന്താടാ
കുന്തിരിക്കം പൊകച്ചാല്
കുന്തിരിക്കം അതെ അതെ അതെ അതെ അതെ
ആഹ് ഇവിടെയും പോകക്കും കുന്തിരിക്കം
കാരണം ഞങ്ങളുടെ ഇവിടെ നല്ല മരങ്ങളും കാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ മഴയൊക്കെ പെയ്താ അറിയാലോ നല്ല തണുപ്പ് പ്പൊക്കെ തന്നെയാണ് എങ്കിൽ പോലും കറണ്ട് പോയാൽ ഒട്ടും പറ്റത്തില്ല കാരണം തോരാത് തെ മഴവേ കാരണം പണ്ടെന്നൊക്കെ പറയുമ്പഴേടാ പണ്ടത്തെ കാലാവസ്ഥയ്ക്ക് വെച്ച് നോക്കുമ്പോ ഇപ്പൊ ഒരുപാട് മാറ്റം റ്റൂല്ല നമ്മുടെ കാലാവസ്ഥ സത്യം പറഞ്ഞ കഴിഞ്ഞാൽ ജൂൺ ഒന്ന് ഒക്കെ ആവുമ്പോ തന്നെ സത്യം പറഞ്ഞാ മഴകൾ വരും ഇപ്പൊ മഴ ഇല്ലെന്നല്ല പക്ഷെ നല്ല കുറവാ നല്ല കുറച്ച് നല്ല കുറവാ കാരണംന്നൊചാ ജൂൺ ഒന്നൊക്കെ ആവുമ്പോൾ നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ ഈ മ നമ്മൾ ഈ കുടയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് ഇറങ്ങുന്നത് അങ്ങനെയൊക്കെയല്ലേ
ആഹ് സ്കൂളിൽ പൊയ്‌ക്കൊണ്ടിരുന്നപ്പ നനഞ്ഞഞ് കുളിച്ച്
അതെ അതെതെ ഇപ്പഴന്ന് പറയുമ്പഴത്തേക്കും നമ്മൾന്തുവാ ജൺ ഒന്നിന് ഉണ്ടാവത്തില്ല പ മാറി രണ്ടാം തീയതി ആയിരിക്കും മഴ പെയ്ന്ന കാരണം കഴിഞ്ഞ വക്കയം കഴിഞ്ഞ വർഷം കുറച്ച് നേരത്തേക്ക് മഴ പെയ്തായിരുന്നു പക്ഷെ ഇപ്പഴന്ന് പറയുമ്പം കാലാവസ്ഥ മൊത്തത്തിലങ്ങ് മാറി കാരണം നമുക്ക് അറിയുന്നില്ല ഇപ്പൾ നമ്മൾ ചിന്തിക്കും ആഹ് ഇപ്പോൾ ഒന്ന് വെയിലടിച്ചെങ്കിൽ കാരണം നമ്മൾ തുണികളക്കെ ഒന്ന് ഉണക്കാന്നൊക്കെ വിചാരിക്കും കുമ്പം അതും പറ്റത്തില്ല മഴ പെയ്യണം നമ്മൾ വിചാരിന്ന സമയം അതും പറ്റത്തില്ല കാലാവസ്ഥ അറിയാലോ ആഹ് നമ്മള് തോന്നുന്ന സമയം തന്നെ ഇതാവണോന്ന് ഇല്ലല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാ സത്യം പറഞ്ഞ എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ് പക്ഷേ ഇ അങ്ങനെ പോന്ന്
എവിടെ അച്ഛനും അമ്മയൊക്കെയ ഉള്ള കുടുംബമാ
അതെടാ അതെ അതെ അതെ അതെ എടാ പിന്നെ നിങ്ങളുടെ അവിടെ എങ്ങനെയ ഈ കടൽ കയറലും കാര്യങ്ങളൊക്കെ ഉണ്ടോ കടലുണ്ടോ ഭാഗത്തൊക്കെ എങ്ങനെയാ
ഇല്ല ഇല്ല നമ്മുടെ ഇവിടെ ഇല്ല
ഇല്ലല്ലേ ഞങ്ങളുടെ ഇവിടെ കടൽ ഭാഗ ആണെ കടൽ ഭാഗം എന്ന് പറയ്മ്പോ തേക്കും ആഹ് കാടേരിയ പോലെയാണ് ഉള്ളോട്ടാണ് ഞങ്ങളടെ വീട് നല്ല ഉള്ളോട്ട അപ്പം ഇവിടുത്തെ ഇതന്ന് പറയുമ്പോഴത്തേ കൊറച്ച് ഞങക്ക് വെള്ളം കയറുംന്ന് ചോദിച്ച അതാ ഞാൻ പറഞ്ഞത് കടലാണോടാ കടല് വന്നിട്ട് ഞങ്ങളുടെ വീടിന്റെ ഭാഗത്തൊന്നുമില്ല പക്ഷേന്ന് പറയുമ്പോഴ ഞങ്ങടെ വീടിന്റെക്കെ കുറച്ചപ്പുറത്തെ വീട്ടിലൊക്കെ കടലൊക്കെയറിയായിരുന്നു ഈടക്ക് ക്ക് രണ്ട് മൂന്ന് ദിവസം മുന്നേ അങ്ങനത്തെ ബദ്ധിമുട്ടും കാര്യങ്ങളൊ ക്കെ ഉണ്ടാരുന്നു കാരണം ആഹ് അവിടെന്ന് പറയ്പോ ആ വീട്ടിലും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളയ നല്ല പൊടി കുഞ്ഞുങ്ങളൊക്കെ കാരണം അവരൊക്ക പേടിച്ച് പേടിച്ചായിരിക്കും ഇതി ഇരിക്കുന്ന അറിയാലോ ഒരു കടല് കേയറുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആഹ് ഒരു ജീവൻ പോയി കഴിഞ്ഞ അറിയല്ലോ എതിന്റെ ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞങ്ങള ക്കെ ആവുമ്പോ അത് നല്ല ബുദ്ധിമുട്ടല്ലേ പക്ഷെ അവര് അതിന് മുന്നേ ആയിട്ട് ട്ട് ആരിത് മുൻകരുതൽ എടുത്തത് കൊണ്ട് കൊറേക്കെ കുഴപ്പില്ല പിന്നെ എന്തുവാ നമ്മുടെ വീട്ടിലെ കുറെേ സാധനങ്ങളൊക്കെ നശിക്കുക പിടിക്കുക അതൊക്കെ മുക്കാൽ ഭാഗവും നമ്മുടെ ജീവിതം തന്നെ പോകുന്നതണോക്ക കാരണം അത്രയും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചു വെച്ച
അപ്പൊ പിന്നെ
അതെ അതെ അതെ അതെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ അല്ലേടാ പൈസക്കെ അല്ലേ വില കാരണം നമ്മള് കഷ്ട പട്ട അത്ര ഒരു പത്ത് രൂപ ഉണ്ടാക്കി ആ പത്ത് രൂപയ്ക്ക് വേടിച്ച് വെച്ചിരിക്കുന്ന സാനമായിരിക്കും നമ്മുടെ അത്രയും ഉപോഗിക്കേണ്ട സാനം കടലിൽ പോവാന്ന് പറഞ്ഞാല് നശിച്ചു പോവാന്ന് പറഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടാ
പിന്നെ അതൊന്ന് വാങ്ങിച് എടുക്കണമെങ്കി എന്തോരം കഷ്ടപ്പെട്ടാല
പപ്പെടണം അതെ അതെെ അതാണ് അതൊക്കെ ആലോയ്ക്കുമ്പോ എന്താപ്പോ ഞങ്ങടെ വീടിന്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു ഇത് എന്തുവാ കാരണംന്നു വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് പോലും തോന്നുന്നില്ലേ കാരണം ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാ നടക്കുന്ന സത്യം പറഞ്ഞാൽ ഈ കടൽ കേറുമ്പോൾ പോലും നമ്മൾ പ്രാർത്ഥിക്കയാണ് ഇനി ഇങ്ങോട്ട് കേറലേ കേറ കാരണം അത്രയും കടൽ കേറി നിൽക്കവാ എത്രയോ ദൂര കിടന്ന ഇതാണ് വെള്ളമാണ് പക്ഷെ ഇത്രയും ഒരു കാലാവസ്ഥ സ്ഥ മാറുന്നതിനനുസരിച്ച് അറിയാാലോ മഴയും കൂടി ആവുമ്പോഴത്തേക്കും പണ്ടത്തെ മ അത്ര മഴയില്ലെങ്കിൽ പോലും ഓവറ് മഴ പെയ്യുന്നുണ്ട് എന്നാ പോലും ഈ മഴയ്ക്കനുസരിച്ചുള്ള വെള്ളം കൂടുതൽ കേയറുക അതിന്റെ ബുദ്ധിമുട്ട് കരയിലോട്ട് പെട്ടന്ന് അടിച്ചു കയറയ ചെയ്യുന്നെ അങ്ങനെ കൊറെ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഇണ്ട് ഇല്ലല്ലേ
ആഹ് ആഹ ഇവിടെ നോക്കെ കൊറെേ ദൂരങ്ങള് മാറിക്കഴിഞ്ഞാലേ ഉള്ളു ഇവിടെ ഈ ഭാഗത്ത് അങ്ങനെ പിന്നെ അല്ലെങ്കിൽ ഉരുളൊക്കെ പൊ ട്ടി അങ്ങനെ വരുമ്പോഴേള്ളൂ പ്രശ്നങ്ങള് നമുക്ക് വര
കാരണം നമ്മളെപ്പോഴും മുൻകരുതല് എടുക്കണം ഇന്നത് വരാണ്ടിരിക്കാൻ പക്ഷെ അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ
പിന്നെ നമുക്കൊരു പേടി നമ്മുടെ ഫ്രണ്ടില് റബർ തോട്ടം ആയതുകൊണ്ട് മരങ്ങള് മക്കൾ നടക്കണത് ആണല്ലോ കുഞ്ഞി മക്കൾ നടക്കണത് ആയതുകൊണ്ട് നമ്മുടെ ഫ്രണ്ടില് റോഡും കൂടെയാ അതിന്റെ ഓപ്പോസിറ്റ് ആണ് റബ്ബർ മരം
ഓ അങ്ങനെ ആഹ് ആഹ്
അപ്പം ഇതാ ഇങ്ങനെ എപ്പഴും വണ്ടി പോണതായത് കൊണ്ട് മരങ്ങൾ ഒടിഞ്ഞ് ചാട കാറ്റൊക്കെ വരുമ്പത്തേനും അത് നല്ല പേടിയാ
പേടിയാ അല്ലേ ഇതൊക്കെ നല്ല അത് ശെരിയാണ് കാരണം ഓരോടത്തും ഓരോ രീതിയിലാണ് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവസ്ഥകൾ ഉണ്ടാാവുന്നത് കഷ്ടങ്ങള്
നമുക്കറിയില്ല നാളെ നമക്ക് എന്ത് പറ്റ റ്റോന്നുള്ളത് കാരണം ഇവിടത്തെ ഓരോ സംഭവങ്ങൾ കാണുമ്പോ തന്നെ ഭയങ്കര പേടിയാ സത്യം നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ എത്രയോ ഭാഗ്യവൻമാരാ
ള് മുന്നേ വരെ പാമ്പായിരുന്നു
അതെതെ അതെ അതെ അതെ ഇപ്പം ഇവിടെ ഈ കടൽ പ്രശ്നം ഉള്ളോടാ മൊത്തത്തില് മഴ പെയ്യുമ്പോൾ സത്യപറഞ്ഞാ ചെ ചെറുതായിട്ടൊരു പേടി തുടങ്ങും കാരണം രാത്രി സമയം ഒന്ന് ആലോച്ച് നോക്കിയേ കടൽ നേരെ നമുക്ക് കാണുമ്പോത്തന്ന ഒരു പേടിയാ അപ്പൊ ആ കടലിന്റെ അടു അത അത അതാണ് വിഷയം ബാക്കിയുള്ള സമയം കുഴപ്പില്ല രാത്രി നമ്മള് എങ്ങനെ സമാധാനത്തോട് ഉറങ്ങാൻ പറ്റും ഈ കടലും കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോഴേ അത് ഒക്കെ നല്ല ബുദ്ധിമുട്ട നമ്മളൊക്കെ സുഖമായിട്ട് കിടന്നറങ്ങും പക്ഷെ ആ കടൽ തീരത്ത് ത്ത അടുത്ത പ്രദേശ നിവാസികൾ അവരൊക്കെ എങ്ങനെ നിക്കും അതൊക്കെ ആലോചി ഒരു വിഷമം കാരണം നമ്മുടെ ആരും അല്ല എന്നാ പോലും നമ്മുടെ അയൽവാസികളാണ് അല്ലെ നമ്മുടെ അത്ര സ്നേഹമുള്ള ആൾക്കാരൊക്കെയാണ് എന്നാ പോലും നമുക്കത് കാണുമ്പോ ഒരു വിഷമാ ആ കുഞ്ഞുങ്ങളുണ്ട് നമുക്കും കുഞ്ഞുങ്ങളുണ്ട് അപ്പ അതൊക്കെ ആലോയിക്ക ഭയങ്കര വിഷമ ഉം
നമ്മുക്ക് ആ ഒര് അവസ്ഥ വന്നെങ്കിലോ എന്ന് ചിന്തിച്ചു പോകും
ചിന്തിച്ച അതെ അതെ അതെ അതൊക്കെ ആലോചിക്കുമ്പ ഒരു ഭയങ്കര ഒരു വിഷമം കാരണം ഇപ്പഴും വെള്ളം നല്ലപോലെ അടിച്ച് കേറി കിടക്കുകയാണ് അപ്പം വല്യ വല്യ പാറകളില്ലേ ആൾക്കാ ഉം അതെ അതെ അതൊക്കെ കൊണ്ടാടാ അതെ അതെ അതെ അതെ കാരണം ഇപ്പം അത് കുറച്ച് ഇതാവാൻ വേണ്ടിട്ട് വല്ലി വല്ല്യ വല്ല്യ പാറകളൊക്കെ മുന്നിലോട്ട് എടുത്തെടുത്ത് ഇട്ന്നുണ്ട് കാരണം ഒരുപാടടിച്ച് കയറണ്ടാന്ന് കരുതിയിട്ട് മനസ്സിലായോ അല്ലെങ്കിൽ നല്ല രീതിലങ്ങ് തേരയോടെ ഇങ്ങനെ അടിച്ചങ്ങ് കേറും പക്ഷെ ഇത് വല്യ വല്യ കല്ലുകൾ ഇടുമ്പം അറിയാല്ലൊട വല്യ വല്യ കല്ലുകൾ ഇടുമ്പോഴത്തേക്കും അതിലോട്ടങ്ങ് അടിച്ച് ഇതായിട്ട് അങ്ങനെ ബാക്കോട്ട് പോവും ആഹ് കടല് അങ്ങനെ ആഹ് അപ്പൊ പിന്നെ വലിയ വിഷയം വരുന്നില്ല പക്ഷെ നമുക്ക് രാത്രി സൂക്ഷിക്കണം
എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യാ കടലിപോയി തെര കണ്ടോണ്ടിരിക്കാന്
ആഹ് എടാ അതാർക്കാണ് ഇഷ്ടല്ലത്തെ അതൊക്കെ നല്ലതല്ലേ അത
ആഹ അല്ല പക്ഷെ നമ്മുടെ ഇവിടുന്ന് ഒത്തിരി പോണം പത്ത് എഴുപത്തഞ്ച് കിലോമീറ്റർ പോണം ഒരു കടല് കാണണെങ്കി
ആണോ ഞങ്ങളടെ ഇവിടൊക്കെ തൊട്ട്താ ഇവിടെ ഞാൻ പുറത്ത്ന്നപ്പോലും ഞങ്ങക്ക് കടൽ കാണാൻ പറ്റും അങ്ങനെയാ
അതെല്ലേ അപ്പൊ നല്ല രസായിരിക്കും
തെരെക അടിക്കന്ന് കാണുമ്പം ഒരു രസാ എല്ലാം അതൊക്കെ കാണൻ ഒരു ര- സ പക്ഷെ അത് ഏറ്റവും വലിയ അപകടകാരിയും കൂടിയാണ് നമ്മുടെ ഒരു അവസ്ഥയില് സത്യം പറഞ്ഞു കഴിഞ്ഞ അത് ആലോയിക്കുമ്പോ ഒ ഒരു ഇത് കാരണം നെഗറ്റീവും പോസിറ്റീവും ഉണ്ടെന്ന് പറയുന്ന കണക്ക ഒരു കാര്യത്തില് രണ്ട് ഇരുവശ ത്തുണ്ടല്ലോ അതുപോലെ നല്ലതുണ്ട് മോശുണ്ട് ഇപ്പ ഈ കാലാവസ്ഥ ഞ്ഞിപ്പ ചൂട് തുടങ്ങിയാ അതിനൊക്കെ ശമനം വരും
പക്ഷെ ഇവിടെ ഞങ്ങളെപ്പോലെ ള്ളർക്ക്
കാണാത്ത കൊണ്ടുള്ള സങ്കടാണോ അതെങ്ങനത്തെ കൊറെ ഇതൊക്കെല്ലേ ഉ ഇവിടത്തെ ഇപ്പ പോലും കടലടിക്കുന്ന സൗണ്ട് ഇവിടെ കേക്കുന്നു കാരണം നല്ല പോലെ അടി- കാരണം ഇനിയിപ്പം ഒരു മഴക്കുള്ളത് ഉണ്ട് രാത്രി ഒരു രാത്രി മഴയ്ക്കുള്ള ഒരുരിതുണ്ടടാ ഭയങ്കര ഇതായിട്ട് ഇരിക്കുവ മൊ-
അതെല്ലേ ആഹ ഇവിടെ ഇപ്പഴാ ഒന്ന് ശമനം വന്നേക്കണത് ഇത്ര നേരം മഴയായിരുന്നു
ആഹ് അതെ അതെ ഇപ്പഴ ഇവിടെ കുറഞ്ഞ ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ രാത്രി ഉറപ്പായിട്ട നല്ല മഴയായിരിക്കും
ഇനിയിപ്പോ സ്കൂളന്ന് എല്ലാ അവധിയും കാര്യങ്ങള എല്ലാം വരും
അതെ അതെ അതെ അതെ കാരണം ഇടിമിന്നലോട് കൂടിയ മഴയാടാ ഒന്നും ഇതാക്കാൻ പറ്റുന്നില്ല ഭയങ്കര കാരണം മിന്നലി തന്നെ എത്രയോ പേര് മരിച്ചതാലോകുമ്പോ നമുക്ക് വീണ്ടും മുമ്പോട്ട് എറങ്ങാ പോലു ഭയങ്കര പേടിയാ കാരണംന്ത് ച്ച യിഞ്ഞ ഓരോ ന്യൂസും നടക്കുന്ന കേൾക്കുന്നുണ്ടല്ലോ മിന്നലേറ്റിട്ട് മരിച്ച് അതാ അതാ പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പോഴന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് എന്ത് നമ്മള് പേടിക്കണംന്ന് നമ്മള് സ്വയം ചിന്തിച്ചിട്ട് വേണം നമ്മ നമ്മളൊന്ന് പുറത്തോട്ടിറങ്ങാൻ എന്തിന് പേടിക്കണംന്ന് കരുതി പക്ഷെ എല്ലാത്തിനും പേടിക്കണ്ട അവസ്ഥയാണ് ഇപ്പം സത്യം പറഞ്ഞ കഴിഞ്ഞ എടാ ഞാനേ കുറച്ച് കഴിഞ്ഞ് വിളി-
ന്നായിക്കോട്ടെ ശരി
ശരിയടാ